ക്കുന്നുണ്ടോ? ഹലോ...
ഹലോ, എന്തുണ്ട് വിശേഷം?
പ്പണ്ടൊ? ആ നന്നായിട്ടിരിക്കുന്ന. ഇപ്പഴേ നമ്മ മനുഷ്യന്മാരെക്കാട്ടീൽ ഇപ്പോം.. വളർന്നോൊണ്ടിരിക്കുന്നൊരു കാര്യൊ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്. അതൊക്കെ നമ്മളക്കാട്ടിം ഒരുപാട് മുകളിലാണ് ഇപ്പൊ നമ്മളൊരു കാര്യം ചിന്തിച്ചെടുക്കുന്നതിനെക്കാട്ടിം ആ സ. അതിന്റെ അതില് സമയത്തിലുള്ളില്. ആർട്ടിഫിഷ്യല് ഇന്റലിജന്റ് കൊറേ കാര്യങ്ങള് ഇപ്പോ എടുക്കാറുണ്ട്.
അതെ അതെ സത്യം പറഞ്ഞാതൊരു കൃത്രിമ ബുദ്ധിന്ന് വേണം പറയാൻ
ആഹ് ഇപ്പൊരു മനുഷ്യന്റെ ആവശ്യം ഇല്ല ഒരു എന്തു പയോഗിക്കണമെങ്കിലും ആയാലും ഒരു മനുഷ്യന്റെ ആവശ്യം ഇല്ല. ഈ വന്ന കാലത്ത് അതുകൊണ്ട് തന്നെ ഓ ഒരുപാട് വേര്ടെ ജോലി ഇപ്പൊ നഷ്ടപ്പെടുന്നുണ്ട്. ഏ യി വന്നതിന് ശേഷം.
അതെ,.. എ, ഐ വന്നതിന് ശേഷം ഉം, പിന്നെ നോട്ടുകളായാലും പ്പം ഷോർട്ട് ചാറ്റി ജിപില് അതിന്റെ ഒരു ഹിൻഡ് കൊടുക്കുക ഫുൾ ഷോട്ട് നോട്ട് തന്ന് കഴിഞ്ഞു നമ്മക്ക്.
അതെ, ഇപ്പം നമ്മുക്കിപ്പം. ആ. നമ്മളിപ്പം ഒറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരാളോട് സംസാരിക്കാം. നമ്മളല്ലേ ഭയങ്കര ആ യങ്കരമായിട്ട് സ്ട്രെസ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കില് നമുക്ക് നമ്മടത്തെ കാര്യങ്ങൾ സംസാരിക്കാ നമ്മടടുത്ത് തിരിച്ചു സംസാരിക്കാ പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ നമ്മുടെ ഡീറ്റെയിൽസാണ് നമ്മള് ചോർ
അതെ, നമ്മള് കൊടുക്കുന്നത്. അത് കോളേജില് അതിനെ പറ്റി ഒരു ക്ലാസൊണ്ടായിരുന്നു. ഇന്ത് പോലുള്ള വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കരുത്, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യരുത്. അത് ഭാവിൽ നിങ്ങക്ക് ദോഷ്യം ചെയ്തേക്കാം ഏത് വിധത്തിലാ വരുന്നേന്ന് നമുക്ക് അറിയില്ല
അറിയുല്ല ഇപ്പൊ ആൾക്കാരാണെങ്കി ഫോട്ടോയൊക്കെ ഭംഗി കൂട്ടാനും ഓരോ കപ്പിൾസിന്റെയൊക്കെ ഓരോ പ്രോമ്ടൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ച ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം ദോഷം ഇപ്പതാരും ചിന്തിക്കുന്നില്ല. രമണി അല്ല ജമനി ജമനി.
മിനിയല്ല. ആ വേറൊരണ്ണം ഉണ്ടായിരുന്നല്ലോ? രമനി രമനി രമിനി. അതെ. പിന്നെ എ ഐ എൻഷൈന്. പിന്നെ അങ്ങനെ എന്തൊക്കെ സംവിധാനങ്ങളാ?
ശരിക്കും പറഞ്ഞാ രമണീ ന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് ജമനിയെ കളിയാ ട്ടിയതായിരിക്കും.
അല്ലല്ല രമ്ണീന്ന് പറഞ്ഞൊരു ആപ്പുണ്ടല്ലോ എന്തായാലേ
ഉണ്ടായിരുന്നുണ്ടായിരുന്നു.
ആൾക്കാര് വിചാരിക്കും. ദൈവമേ ഇതെന്തെയി കൊച്ച് പറയുന്നെന്ന്. പക്ഷെ നമുക്ക അറിയത്തുള്ളൂ ഫോൺടകത്ത ഓരോരോ കാര്യങ്ങള് വയസ്സായ ക്കാർക്ക് ഇതെല്ലാം അറിയാവോ ഫോട്ടോക്കാ ഇപ്പത്തെ ത ടിപ്പ് തന്നെ എ ഐ ല് ഒരോ ഫോട്ടോ ഇട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആൾക്കാർക്ക് മെസ്സേജ് യക്കുന്നു. ഇന്നോ
അതെ അതെ അതെ ഒരു ഒരു ഇതുല്ല അത് കൂടിക്കൊണ്ടിരിക്കുവ ഇപ്പൊ നമുക്ക് ഏ ഐ നമുക്ക് ക് നമ്മുടെ ഉപകാരങ്ങൾക്ക് നമുക്ക് ഒരുപാട് നമ്മളെ സഹായിക്കും. മനുഷ്യന് നമ്മൾ ന്ന അതൊന്നും ചെയ്യുന്നുണ്ടോ? നല്ല രീതിയില് നമ്മള് ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പ പെൺകുട്ടികളുടെയാലും ഫോട്ടോസുകളൊക്കെ മോർഫ് ചെയ്യാൻ ആളുകൾ ഇപ്പോ യൂസ് ചെയ്യുന്നത്
അതെ ടെലിഗ്രാമ് പോലുള്ള വെബ്സൈറ്റില് ക്കെ അപ്ലോഡ് ചെയ്യുന്നതും. എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളും വരുന്ന തൊണ്ടാ ഇതിനൊക്കെ
ഇപ്പോൾ ഫേസ് നമ്മുടേതായിരിക്കും. പക്ഷേ ബോഡി വേറൊരാളുടെ ആയിരിക്കും.
അതെ അതെ അതെ ആ അതെ എൻറെ കുറച്ച് ഫ്രണ്ട്സിനങ്ങനെ. കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ആണോ എന്നിട്ട് എന്ത് ചെയ്തു പിന്നീട്?
പിന്നീട് സ്റ്റേഷനില് പോകുന്നു അവരപ്പൊ പറയുന്നത്ത് അത് നമ്മുടെ തെറ്റാന്നാണ് പറയുന്നത്. നമ്മളോ ഇൻസ്റ്റഗ്രാം പോലുള്ള ഇതില് നമ്മുടെ ഫോട്ടോസ് ഇടുന്നത് കൊണ്ട് അങ്ങനെ അപ്പൊ നമ്മടെയും തെറ്റ് അവര് പറയുന്നുണ്ട് അതില്
ഉം ഇപ്പൊ അങ്ങനെ പറയാനാങ്കി ആളുകള് കൊറെക്കാ സമയം കളയാനും അവർ സ്വന്തം ഇഷ്ടത്തിനും ഒര് ഒരു ഒരു പ്രൊഫൈല് ക്രിയേറ്റ്യ്യ്ന്നതാണ് പക്ഷെ ഒരാള് നമ്മുടെ ഒരു അനുവാദം ഇല്ലാതെ നമ്മുടെ ഫോട്ടോ ഒന്ന് എടുത്ത് അത് വേണ്ട വേണ്ടാത്ത രീതിൽ മോർഫി ഇതൊക്കെ ചെയ്യന്ന് പറഞ്ഞ അത് ക്രൈ ആണ്. അപ്പം അയാള് ചെയ്തതിനെക്കാട്ടി വലിയ ഒരു തെറ്റാണോ പ്പൊ നമ്മല് ചെയ്ത നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു ഫോട്ടോ നമ്മുടെ കം അത് അതാണ് അതെ അവിടെ പ്രസക്തി ഇല്ലാതാവും ന്നല്ലേ ഉം അ ഏയ് ഭയങ്കര ഡേയിഞ്ചറാ ഇപ്പൊ
കാലഘട്ടം ഈ കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഇതും വളർന്നോണ്ടിരിക്കും ഇപ്പൊ എൻ തുണ്ടെങ്കിലും ഏ, ഐ. എ, ഐ ഇതേ ഇവിടെ കേൾക്കാനുള്ളൂ. എ ഐ ട് ചോദിക്ക് അല്ലെങ്കിൽ ചാറ്റ്ജി ടി പി യോട് ചോദിക്ക് നിങ്ങക്ക് അറിയാത്ത കാര്യങ്ങൾ ജെമി പരസ്യം വരെ ഉണ്ടല്ലോ
അതെ നമ്മുടെ ഇപ്പം ഒരു ഫോണിന്റെ അത് ഫോണല്ലല്ലോ? ഇപ്പം ആളുകളുടെ ജോലി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുവാ. ഈ എ ഐ വന്നതിന് ശേഷം.
അതെയതെയതെ
അതെന്തൊരു കഷ്ടാ പക്ഷെ ഏ ഐയ് കൊണ്ട് ആം ഇങ്ങനെ എല്ലാടത്തും നമുക്കിപ്പോ ഏ ഐയ് വയ്ക്കാൻ പറ്റത്തില്ല കടന് അതിന്ന്താന്നറിയോ കാരണംഞാൻപറയാം ഇപ്പൊ നമ്മള് ഏ ഐലോട്ട് ഇപ്പ നമ്മക്കിപ്പം നമ്മളൊരു കാര്യത്തെപറ്റി ചോയ്ക്കുന്ന് ചോദിക്കുമ്പോ ഏ ഐ പറയുന്നത് ഏ ഐക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഏ പക്ഷെ ഈ മെഡിസിൻന്റെ മെഡിസിൻ പരമായുള്ള കാര്യങ്ങളോ അല്ലെ വേറെന്തെലുക്കെ ഈ അപ്ഡേറ്റഡ് ആയിട്ടൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എ ഐ യോട് ചോയി ടുത്തഴിഞ്ഞാൽ എ ഐ, എ ഐ, ക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അതിനറിയാവുന്നതേ നമുക്ക് പറഞ്ഞു. തരു. ത്തള്ളൂ പക്ഷേ അത് പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരത്തില്ലായിരിക്കും ചിലപ്പോൾ തെറ്റായിട്ടുള്ള പഴേതായിരിക്കും പറഞ്ഞു തരുന്നത്. നമ്മളത് നോക്കും ചെയ്യും അപ്പൊ അവിടെ അത് തെറ്റ് സംഭവിക്കും ഈ മ്മേ ഈ മെഡിക്കൽ കോഡിങ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. കോഡിങ് മെഡിക്കൽ കോഡിങ്ങ് അത്പ്പോ ഈ രോഗങ്ങളും. ഈ അസുഖങ്ങളും, രോഗങ്ങളും, മെഡിസിനും, കാര്യങ്ങളുഎല്ലാം ഒരു കോൾ രൂപത്തിലാക്കുന്നതാ അപ്പം ഇങ്ങനെ സിന്തിക്കും എന്തിനാ ഇപ്പ ഈ എ ഐ ഒക്കെ ഒള്ള സമയത്ത് ആർട്ടിഫിഷ്യല് ആഹ് ഇന്റലിജന്റ്ഒക്കെ ഉള്ള സമയത്ത് എന്തിനാ മനുഷ്യന്മാര് കോടിയുനത് ഏ ഐയ് കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ പക്ഷെ ഇതാണ് കൊഴ ഈ അവർക്ക് നമ്മള്കാ ഇപഴയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടിരുന്നിട്ട് നമ്മള് പുതിയത് പുതിയ മാറിക്കൊണ്ടിരിക്കല്ലേ അപ്പ പിന്ന അത് തെറ്റ്സംഭവിക്കും. അപ്പ അപ്പപ്പ അവിടെ ഏയി പറ്റത്തില്ല ഒരുമനുഷ്യൻതന്നെഅവിടെ വേണം. ചെല ചെല കാര്യങ്ങളൊക്കെ ഭയങ്കര സിമിലർ ആയിരിക്കും ചിലപ്പോഏയിക്ക് അത് മനസ്സിലാക്കി എടുക്കണോന്ന് വരത്തില്ല ചെലപ്പം. അപ്പം അപ്പൊങ്ങനെക്കെ തെറ്റ്സംഭവിക്കും അങ്ങനെയും ദോഷ പ്രശ്നങ്ങളുണ്ട് ഒരുപാട്
അതെ ഇതുകൊണ്ട് ദോഷങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കൊഴ പ്പോയില്ല പക്ഷെ മറിച്ച്നേരെ തിരിച്ചാണെങ്കി നമ്മക്ക് തന്ന അത് പണി വര
ഉഹ് അതെ അതെ
കാലഘട്ടം മാറുന്നനുസരിച്ച് ഇനിയിപ്പ എന്തൊക്കെവരുന്ന് ആർക്കറിയാം. ഓരോരോകാര്യങ്ങള്ചെയ്യാനായിട്ട് ഏ ഐയ് പിന്നെന്താ അലക്സാ അലെ അഅലെക്സാസ് സാധനെടുക്കൂ അലക്സാ ഫോൺഓണാക്കു അങ്ങനെ പറഞ്ഞ സംഭവങ്ങളൊക്കെ
അതെ ഒരു റോബോട്ട് ഇപ്പയീ ഇപ്പ നമ്മള് സിനിമലൊക്കെ കണ്ടിട്ടില്ലേ റോബോട്ടുകളൊക്കെ നമ്മടെ ആവശ്യത്തിന് വേണ്ടിട്ട് നമ്മടെ കഡ്രോളിലവരെ നിർത്തും ഒരു റിമോട്ട് കൺണ്ട്രോളില് പക്ഷെ ചെല സമയത്ത് അതൊക്കെതന്നെ മറ്റേഈ എന്താപറയാ നമ്മടെ കൺട്രോളിലല്ലാതാവുകയും നമ്മള നമ്മടെ മേലിൽ അവരധികാരംവെ കി നമ്മളെ അവര്നമ്മള് അവരെയൂസയ്തയ്തപോലെ അവര് നമ്മളെയൂസ് ചെയ്യാനും നമ്മളനുസരിക്കാതൊക്കെ ആവുന്നതൊക്കെ നമ്മുടെ സിനിമേല് കകണ്ടിട്ടുണ്ട് ആ തെറ്റായരീതിയിലോട്ടൊക്കെപോ അപ്പൊ ഏതൊരു കാര്യത്തിനടു താലും ഒരു ലിമിറ്റിനപ്പുറംപോയി കഴിയുമ്പഴത്തേക്ക് അത് നമുക്കന്നെ നെഗറ്റീവ്ആയി
ആ അതെഅതെ എല്ലാരുംഎല്ലാം പരിധിയിൽ ഇപ്പത്തെആൾക്കാര്ന്ന്പറഞ്ഞാ എല്ലാംപരിധികവിഞ്ഞുള്ള കാര്യങ്ങളാ ചെയ്യുന്നത്. ആരും ആഒരുലിമിറ്റ് കീപ്പ്യ്യാറില്ല. അതെ എന്തോരോഫോട്ടോഓരോരുതര് ഓരോ ഇപ്പൊത്തന്നെഇൻസ്റ്റാഗ്രാം കൊണ്ടരുണ്ട് ഇതിന്റെ ലിങ്ക് ചോയ്ക്കുന്നേ പ്രോമ്റ്റ് പ്രോമിറ്റ് ചോദിച്ചു തെരാ അങ്ങനെപറഞ്ഞഇൻസ്റ്റാഗ്രാംഅക്കൗണ്ട് വരെഉണ്ടല്ലോഓരോത്തർക്ക്
ഒണ്ട് ഒണ്ട് ഓരോരുത്തര്റീല് ചെയ്യുന്നത്.
അതെ റീൽചെയ്ത്ട്ട് കമന്റ് പ്രൊമ്ൻഡ്ന്ന് കമന്റ്ചെയ്യുക നിങ്ങക്ക് നിങ്ങളുടെ ഡി എംൽ പ്രോമറ്റ് എത്തിയിരിക്കും ആൾക്കാാര് കാശ്ണ്ടാക്ക കുന്നു നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ അതി പോയി വീഴുന്നു അവർക്ക് അതിലൂടൊരുവരുമാനം ലഭിക്കുന്നുണ്ട് നമ്മക്കവല്ലം കിട്ടുന്നുണ്ടോ നമ്മൾ ഇതു
ആഹ്
നമ്മള്അത് ചെയ്യുന്നു ന്നു നമ്മക്കത് ഇ ദൂഷ്യമാവുന്നു അവരതുകൊണ്ട്പൈസയുണ്ടാക്കുന്ന് അതെ അതെ അതെ
അയ്യോ ആർട്ടിഫിഷൽഇന്റലിജ ന്റെ വിളയാട്ടംഎന്ന്പറഞ്ഞപോരെ അല്ലേ
അതെ എന്ത് ചെയ്യാനാ ഇപ്പം
ആളുകൾ പിന്നെ നമ്മള് തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നു ഓരോരോ ആളുകളുടെ കണ്ടുപിടുത്തങ്ങളല്ലേ ഇതൊക്കെ ഇപ്പം വീടുകളിലൊക്കെ വൃത്തിയാക്കാനേ നമ്മള്ക്കെ എന്താ നമ്മളൊക്കെ തന്നെ ഒരു ആ വീട്ടില് നമ്മള ഇതൊക്ക തന്നെ മെഷീൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തോ തൂക്കുന്നത് തുടയ്ക്കുന്നത് തുണി കഴുകുന്നതൊക്കെ ഇപ്പോഴോ ഇപ്പം വൃത്തിയാക്കുന്ന മെഷീൻ ഒരു സ്വിച്ച് ഇടക്കുക അല്ലെിൽ റിമോട്ട് കണ്ട്രോൾ ചെയ്യുക പോയി എല്ലായിടത്തും പോയി വൃത്തിയാക്കിട്ട് വരും തുടയ്ക്കണോ തുടച്ചു തരും
ഉള്ളൊരു ഉപകാരം എന്താന്ന് വെച്ചാല് സമയം കൊറെേയൊക്കെ ലാഭിക്കാം
ആ സമയം ലാഭിക്കാം ഇങ്ങനത്തെ മെക്കാനിക്കൽ ആ മെക്കാനിക്കൽ വർക്കിങ്ങിലൊക്കെ സമയം ലാഭിക്കും നമുക്ക് സമയം ലാഭിക്കാം അവര് ആ ജോലി സൈഡിൽ കൂടെ ചെയ്തോളും നമ്മള് നമ്മുടെ കാര്യം നോ
അതെ അതെ ഇപ്പൊ ഒരു കാര്യം അടിച്ചു കൊടുക്കുക അത് നമുക്ക് വരുന്നു കോപ്പി ചെയ്ത് നമ്മൾ അടുത്തടുത്തോട്ട് അയക്കുന്നു പണി കഴിഞ്ഞു രണ്ട് മിനിറ്റിന്റെ പോലും ആവശ്യം ഇല്ല നമുക്ക്
ഇല്ല പിന്നെ സെൻസറുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ലൈറ്റ് തന്നെ സെൻസർ ചെയ്യും കൈ അങ്ങോട്ട് ആക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ആകും ദന്ത ഡെന്തലിന്റെ ഹോസ്പിറ്റലിലൊ ക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് നമ്മ ട്‌ത് ഡോക്ടർ വേവാ തുറക്കാൻ പറയും അപ്പോ ഡോക്ടർ അത്ഉറക്കാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ കയ്യെടുത്ത് ലൈറ്റിന്റെ ഫ്രണ്ട്കാണിക്കും അപ്പൊ ലൈറ്റ് ഓൺ ആകും ചിലപ്പോ കൈ ഇപ്പറത്തോട്ട് ബാക്കോട്ട് ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആകും അപ്പൊ സെൻസറുകളൊക്കെ തന്നെ ഒന്ന് ആലോചിക്കണ ആ പുരോ ആഹ പുരോഗതിയന്ന് ചിന്തിക്കണം്ആ ഈ ആയാലും എന്തോ ആയാലും സെൻസറുകായയാലും ഇപ്പൊ എസ്കലേറ്ററും നമ്മൾ നടന്നു ചെല്ലും നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് അത് തന്നെ ഓണ ആകും നമ്മള് ഓഫ ആയി കിടന്ന നമുക്ക് ഓപ്പോസിറ്റ് കയറി ഇറങ്ങായിരിക്കും ചെയ്യേണ്ടത് ചെല്ല് തൊട്ടടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അത് ഓണായിട്ട് പെട്ടെന്ന് ആൾക്കാരൊക്കെ പേടിിക്ക അതില് വീഴും വീണു പോകുംചിലരൊക്കെ മരിച്ചും പോകാറുണ്ട്
അതൊക്കെ ആ അറിയില്ലല്ലോ വയസായവർക്കൊക്കെ ഈ കലേറ്ററെന്നും കണ്ടിട്ട് കൂടെ ഇല്ലാത്തവരായിരിക്കും
ഉം ചിലർ ആവേശത്തിൽ കയറും ചിലർക്ക് പേടിയായിരിക്കും ചിലർ എന്നാലും കേറാൻ നിിക്കും അങ്ങനെ അങ്ങനെ അതെ അതിനകത്തും ഉണ്ട് അപകടങ്ങളൊക്കെ
പക്ഷെ രസവാ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ ഒരു
ഉംനന്നായിഅറിയുന്നവർക്ക് അത് പ്രശ്നം ഇല്ല അത് ഏത് രീതി നമുക്ക് കൺട്രോൾ ഇത് ചെയ്യാം അതേപോലെ നമ്മുടെ ഈ മെട്രോയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക്
അതെ
പെട്ടെന്ന് അടയും പെട്ടെന്ന് തുറക്കും ും ആ സമയത്തിനുള്ളിൽ കയറുക ഇറങ്ങുക ഇല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഇരിക്കാൻ പറ്റും
അത്രേയന്നെ പിന്നെ ലി റ്റിലു പോവുമ്പോഴായാലും നമ്മള് കേറുമ്പോ ഇറങ്ങുമ്പോ അത് ചെലപ്പം അവടെ സ്വിച്ച് കാണും
അതെ എവിടണോ പിടിച്ച് നിക്കുന്ന അവിടെ കൊണ്ട് നമ്മള എത്തിക്കും പിന്നെ നമുക്ക് ഈ സ്ഥലം അറിയത്തില്ല ഇത് എവിടെ നമ്മള് തന്നെ ചിന്തിച്ചു പോകും യ്യോ ഇത് എവിടെ എത്തി നമ്മള്
ഉം മെട്രോ എന്നൊക്കെ പറയുമ്പം മെട്രോയൊക്കെ എന്തൊരു കണ്ടുകിടുത്ത അല്ലേ ഒന്ന് വലിക്കണേ പക്ഷെ മെട്രോ ഒരു ഒരു കാര്യത്തി തീച്ചാ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായം എന്റെ അഭിപ്രായം കാര്യം ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സാധാരണ ലോക്കൽ ട്രെയിന ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര അപകടം നിറഞ്ഞൊരു കാര്യമാ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ എറങ്ങുന്ന കേറുന്നത് കാലെടക്കോട്ട് വീണു പോയ് കാലൊക്കെ ഒത്തിരി വെറ പിന്നെ സൂയിസൈഡ് അറ്റംമ്റ്റ് ചെയ്യുന്നവര് പിന്നെ അറിയാതെ ട്രെയിനു മുമ്പില് ചാടി വീഴ ചാൻസ് നടന്നു പോകുമ്പോ ട്രെയിനിടി ച്ച് മരിക്കും അതിലെല്ലാത്തിലും ബെറ്ററാണ് ഈ നമ്മടെ എന്താ മെട്രോ അതുപോലന്നെ ഗതാഗതം ആഹാ ഗെതാഗതം വരെ ട്രാഫിക്ക് ആ ഇതൊക്കെ നല്ലരീതില് നമുക്ക് ഒഴിവാക്കാം പ്പറ്റും മെട്രോല് പോവാനാണെങ്കി പെട്ടെന്ന് പെട്ടെന്ന് എത്തും അതുപോലെ നമുക്ക് ഈ ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് അവിടെ എഴുതി കാണിക്കും ഇന്ന സ്ഥലം എത്തി അപ്പൊ അറിയാൻവയ്യാത്തോർക്ക് നമുക്ക് ആഹാ എത്തി എറങ്ങേണ്ടസ്ഥലോ പുറത്തേക്കിറങ്ങി പോവാമേയൊക്കെപറ്റും ഈ അല്ലാത്ത ട്രെയിനിലൊക്കെയാവുമ്പോ വേറീസ്‌മൈ ട്രെയി എന്നിട്ട് സർച്ചെയ്യും അതാ അപ്പൂപ്പനമ്മൂമാരൊക്കെവുമ്പോ ഒത്തിരി കാണും കാഷ് ട്ടം അവർക്കറിയത്തില്ല അയ്യോ എവിടെ എത്തി ഇനിയിപ്പൊ മഴ പെയ്ത അടച്ച് കെടക്ക്ന്ന് എവിടെ എത്തി ഒന്നും അറിയത്തില്ലാ അപ്പൊ അവർക്കറിയാവോ ഫോണിലിങ്ങനെ ഒരാപ്പുണ്ട് ഇങ്ങനെ നോക്കിയണം എവടെത്തി എന്തൊക്കെയാ ചെലപ്പോ അത് സ നെ ഇല്ലാതെ ട്രെയിനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതായി പോവും അങ്ങൻത്തുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ സംബധിച്ച് നോക്കാണെ ട്രയിൻ സംബ നോക്കാനാണെങ്കി മെട്രോ ആണ് ഏറ്റവും ബെറ്ററ് കൂടുതലും ഈ ഞാൻ പറയട്ടെ ഈ ട്രെയിനൊക്കെ നിർത്തലാക്കി മെ ട്രോള് വര്ണം അതാവുമ്പം നിർത്തലാ കെന്നല്ല വന്നാൽ മെട്രോ കൊറച്ചു കൂടെ വന്നുകഴിഞ്ഞാ കൊറെക്കെ അപകടങ്ങൾ ഒഴിവാക്കാം. അല്ലേ.